ഓ
കേക്കാവുണ്ടോ
എന്താ പരിവാടി
എന്താ ചായുട്ച്ച
ഉം ഓർങ്ങി നീച്ചു നിസ്കരിച്ചു എന്നും നാലരക്ക് അലാറം വെക്കണം നാല മണിക്കൊക്കെ ഇന്നഞ്ച് മണിക്ക നീക്ക് ണത് അല്ലാറ അടിച്ചിട്ട് ഓഫ് ഫാക്കീട്ട വടെ തന്നെ കെടന്ന്ക്ക്ണ് ഒറക്കണം തലമന്നങ്ങ് പോവായിട്ടേ
ആ രാവിലെ എണീ
ഏ പിന്നെ ഉച്ചക്കൊറ്ങ്ങൂല എല്ലാ പണി കയ്ഞ്ഞ് അങ്ങനെ ഓർങ്ങള്ളൂ അപ്പൊ തന്നെ പണി കഴിഞ്ഞാല് ഞാ ഓ ങ്ങൂല കണ്ണ് ഫോണ് മെകൾച്ച്ങ്ങാണ്ട് ഡ്രസ്സ് ഇസ്തിരി ടാണ്ടാവും അങ്ങനെ കൊറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹസ്ബൻഡിന്റെ നമ്മൾ ത് പിന്നെ എന്ത് പയേ അയ്ന് അമ്മക്കെന്ത് ഇസ്തിരി ടാനാ
അതെ എന്നാലും കൊറച്ച് മജക്കെട്ട് നടന്നാ പോരാ
ത്തൊന്നു സ്തിരി ട്ണ ഇഷ്ടല്ല തുണി ഇസ്തിരിടാൻ സമ്മയ്ക്കൂല ഉ കുപ്പായ മാത്ര സ്തിരിടാ സമ്മയ് കുപ്പിൻ്റെ കന്തൂറ
അത് ശെരി ആ
ഇപ്പ നാളെ വെള്ളിയാഴ്ച ല്ലേ ഇപ്പ കന്തൂറഇസ് തിരിടാൻ മർന്ന്ക്ക്ണ്
ഉം പ്പ നിക്ക് പിന്നിം നിനക്ക് പണികിട്ടിയല്ലോ
പണി കിട്ടി രാവിലെ കരൻ്റിണ്ടങ്കി ഇസ്‌തിരിട്ടൊട്ക്കും അല്ലങ്കി അത് കുപ്പായട്ടോളും വെച്ച്ക്കാണ്ട് കാര്യല്ല റൂമിൽ മോ ത്തം ഈ ഡ്രസ്സ് ഉണങ്ങായിറ്റ്‌ ഞ ന് നമ്മക്ക് ഇടാൻ ഡ്രസ്സ്‌ വാണ്ടേ ഇവിടെ ആയ്ച്ചേല് ഞാൻ തിര്മ്പലോള്ളൂ ഇന്നലെ തിര്മ്പിയപ്പോ പിന്നെ ആറ് പാന്റ് ആറ് ഷാള് ആറ് ടോപ്പ് ഒണങ്ങണ്ടേ
അതെ
അതെ റൂമി ആ മ് മിഷീന്ണ്ട് ഇന്നേട്ടും കാര്യല്ലേ അയലിട്ട് ഒണക്കീട്ട് ഒണങ്ങ ഇല്ല എന്നിട്ട് മറ്റമേ ഒണങ്ങികിട്ടും മെഷീന്ല് ഒണക്കിയമതി
ഒരു ഡ്രൈ ആറിടുന്നെ
ആ ന്ന്ട്ട് അത് ഞാന് മറ്റേ എന്താണ്പ്പോ പൊറത്ത്ട്ട്ട്ടും കാര്യല്ല ഇപ്പന്താ അട്ടികിടാൻ ഡ്രസ്സ്‌ വാണല്ലോ അപ്പ ഞാന് റൂമിൽ ഹാങ്കറ്മ്മേ തൂക്കിയിട്ട്ക്കേര്ന്നു
ആഹ് ഇത് ഡ്രയറ് വാങ്ങി ഇനി അത്പ്പോ അന്റെട്ത്ത് ഇപ്പൊ രണ്ട് വർഷായിത് നല്ല വലിപ്പള്ള ഡ്രൈറാ അന്റെ കുട്ട്യാക്ക് കുട്ടിളല്ലേള്ളത് അന്ന് ഒന്ന് പൊറത്ത്ന്ന് വെള്ളം കളയും ട്ടോ വെള്ളം ഒന്ന് വാ റ്ന്നയ്യും അല്ലെങ്കിൽ റൂമിലെല്ലാം മൊ
അല്ല അപ്പൊ റൂമല്ലാ സ് വേല് പ്പള്ളറൂമാ
ആ ഇത് വെക്കാൻ പറ്റ്ന്നൊര് ഗ്യാ ഇത്ണ്ട് ഞാനിപ്പം മു ആ അതിപ്പോ ഞാന് ക എന്താ കബേർഡൊന്നും ഇല്ലാലോ എന്റെ ഒര് അലമാര ഒരു ഗോദ്രേജിന്റെ അലമാര പിന്നെ ഒരു കട്ടില് അങ്ങനെയല്ലോ അപ്പൊ ആ ഒരു സംഗതില് ഇത് വെക്കാൻ പറ്റും
ഇവടെ അതില്ല ഇവടെ മീൻസ് എന്താണി വേനൽക്കാലത്തിനനുസരിച്ച്ക്കാണ്ട് ഞാൻ കട്ടില് അങ്ങട്ട് നീക്കിടും പിന്നെ ഇങ്ങട്ട് നീക്കിടും പിന്നെ അങ്ങട്ട് നീക്കിടും കാരണം ഇന്റെ കട്ടില് ഇന്റെ പിന്നാലെ ചോ അനുസരിച് അനക്ക് ചോർ പറ്റൂല ചൂട് ഓവറായി എന്റെ മോത്ത് കുരു വരും ഇപ്പം കുരു താന്ന്ക്ക്ണ് ഇപ്പ ഇപ്പം തണ്പ്പാണെങ്കില് കുരു താവും കണ്ണ്മ്മ ഇപ്പം കുരു ഏ ഇണ്ടായിട്ടുപ്പോ കൈമ കുരുമൽ കളിച്ചോണ്ട്ക്ക മൂന്നെട്ടം കണ്ണ് സർജറി ചെയ്ത് അതാണോ ഇതുപ്പം നാലാമ്ത്തട്ട ഇഞ്ഞ്പ്പം വജ്ജ
ഉം അപ്പഞ്ഞ് അങ്ങനെ ഒരു കാര്യം ചെയ്താമതി ഈ ഒരു സ് സംഗതി വാങ്ങീട്ട് വെച്ചോ
വെക്കം സ്ഥലം മതി
അതെന്തെയോ ഞങ്ങള് അല്മാറാ ആദ്യേ ഇണ്ടാക്കാന്ന് പറഞ്ഞ് മരത്തിന്റെ അൽമാറ ഈ ചങ്ങായി കല്യാണം ആ ഒരാഴ്ച ഒരേ ചെയ്തീല്ല ഇന്ക് ദേഷ്യം വന്നക്കാണ്യേ ഇന്റെ വാപ്പാ താണ്ട് പറഞ്ഞ് ഇന്റെ വാപ്പന്താക്കിയെ അല്മാറ ആണ് തന്നു
ആഹ
അത് അത് ഇവക്ക് അഹ് ഇഷ്ട്ടായിട്ടില്ല്യ അത് ഈ ഭാഗത്ത് അങ്ങനെ ഇല്ല ഇന്ക് ദേഷ്യം വരാ ഞാ കല്യാണത്ത്ന്റയോ എവിട്ന്നാ അല്മാറ കൊടുത്ത്ണ്ടാക്കിപ്പിക്കാന ഇവിടെ കല്യാണല്ലാന്ന് പറഞ്ഞു കുളിക്ക്യാരുന്നു ഇന്റിം കാക്കാന്റിം മാത്രം മതി ഇവല് അർതോളാണ് അപ്പോ ഓൻക്ക് ശീലയിട്ട് മതി പറഞ്ഞാണ് പിന്നെ ഇപ്പോ അവിടെ കല് കല്ല്യാ നടത്തുമ്പോ ഒരു ചെലവ് മതിലെ ഞാൻ അങ്ങനെ ഇവിടെ കല്ല്യാണം പെട്ടെന്ന് വെച്ചാണ് രണ്ട് മൂന്ന് ആഴ്ച പറഞ്ഞ് വെച്ചാണ് ഞാൻ ത നിക്കാഹ് കഴിഞ്ഞ ഇതരേ പറച്ചിലോടുത്തിയാണ് അലമാറ ആക്കണട്ടോ റൂമിൽ ഇത് ഇങ്ങനെ ആക്കണ ട്ടോ അങ്ങനെ ആക്കന്ട്ടോ എവടെ വന്നപ്പോ ഒരു തേങ്ങീല്ല്യാ ഞാൻ പോയിട്ടാണ് ബാത്ത്റൂമ് ക്ക്ള്ള എന്താണ് കപ്പും എന്താണ് എ ബ ക്കറ്റും വാങ്ങിയത് കല്യാണകഴിഞ്ഞ പിറ്റേസം രാത്രി പോയിറ്റ് ഇന്ക്ക് വാണ്ടിയെ ചവിട്ടി ബ ഓക്കെ കാരണം ഇത് ഇയാള്റ്ഞ്ഞാല് രാവിലെ ആറ് മണിക്ക് ഇവിടെന്ന് പോയാൽ രാത്രി പത്തരക്ക് റൂ പേരേക്കെത്തൊള്ളൂ
ആ ആ ആഹ്
കാര്യല്ല ഞാൻ വന്നപ്പോ ഇൻ്റെ മേത്തെക്കെ പെയിൻ്റ് തട്ടി അപ്പ എന്ത് പെയിൻ്റ് അടിച്ചിട്ടുള്ളക്കാരം ഇവിടുത്തെ ഇവിടെ വഴ പണിക്കാരുണ്ട് ഒ കൊങ്ങത്തെ പണിയോളാ ടെയില് പിന്നക്ക് പക്ഷെ നമ്മളാവശ്യങ്ങക്ക് കിട്ടൂല അദ്യ വാല്യൂ കൊടുക്കുംപ അ കലർക്കല്ലേ പോര പൊർത്ത് ങ്ങിലും വന്നാ ബാത്റൂം ഒക്കെ ഒട്ടിക്ക തലേന്ന് രാ എത്രാണ് പെയിന്റക്കെ അടിച്ചേന് ആയേനെ തേയില കൊത്തിക്കണെ ഒരു കഥയില്ല ബെഡും കട്ടിലും എന്തോ ഭാഗ്യത്തിനുണ്ട്
അലമാര ആയ എന്നിട്ട്
ആ അൽമാറ അന്റെ വാപ്പ വാങ്ങി തന്ന് പതിനഞ്ചറുപ്പേന്റെ മൂന്ന് ൽമാറ മരത്തിൻ്റെല്ലേ ഇപ്പൊ രണ് രണ്ടട്ടി പോരേച്ച് അയിക്ക് വേണ്ട ക്ക് മൂന്നട്ടീന്നെ വേണം സാധനൊക്കെ ഇപ്പോഴും സ്ഥാനം സ്ഥലം വക്ക സ്ഥ സാനം വെക്കൻ സ്ഥലം ഇല്ല
ആഹ് അങ്ങനെ എല്ലാ കഥകളലെ ഉം പറ ചായകുടിച്ചാ
സ്ഥലൊക്കെ വാങ്ങിക്കണ ഉം ഇഷാഅള്ള
ചില വേഴഗം വീട് വെക്കാൻ പറ്റട്ടെ
ആമീൻ ചായ കുടിച്ചി പില്ല അനി മന്തപ്പ മറാത്തകാരാണോണ്ട് എന്നാല ഈ നേരത്തെ ഒരു ജിലേബി കഴിച്ചു നമ്മള് പുറ ന്ന് വാങ്ങല്ലേ വല്യ സോന്നല്ലേ അതെ ആ കവറിന്റെ ഏറ്റവും അവസാനത്തതാണ് ആ തേനൊക്ക പറ ഒളിച്ചി തിന്നക്കാണ്ട്ക്കെ തലക്കൊരു ഭാരം അപ്പൊ അത്ച്ചട്ട് എ ചായ വെള്ളം കുടിക്കാണ്ടാന്ന് വിചാരിച്ചു അ
ആ മറ്റേ എന്റെ നാത്തൂനിണ്ടിപ്പം ഓവറായിട്ട് ഇത് എന്താ അതിന്റെ പേര് ഷുഗർ
ഷുഗർ ആ വന്ന് കഴിഞ്ഞാ പെടും ഇവിടെ ഇന്റെ
അവരോട് ബത്തക്ക ബത് ത്തക്ക ചക്ക മാങ്ങ അതൊന്നും കഴിക്കണ്ടാന്ന് ആ
അ ഇന്റെ വാപ് പ്പാക്ക് ഷുഗർ പ്രത്യേക പ്രത്യേകത ഷുഗർ സാധാരണ ഷുഗർ ഉണ്ടായപ്പോ മുറി ഉണ്ടായാലും മുറി മാറില്ല ചിന്നിക്കാട് കാല് മുറിക്കേണ്ട അവസ്ഥ ഒക്കെ ഉണ്ടാവില്ല അപ്പ ആകെ മുറിച്ച് കളയല്ലോ എന്റെ വാപ്പാക്ക് എത്ര മുറിയായാലും വേദനക്കും ഇല്ല ഷുഗർ മാക്കി യാതൊരു ബന്ധോ ഇല്ല അവിടെ ഡോക്ടർ പറയാ ഷുഗർലന്നെ പല ത്തരണ്ട് അതും പാരമ്പര്യ ഷുഗറ്ണ്ട് പ ഇവിടുത്തെ ഉമ്മാക്ക് ഉണ്ട് ഷുഗർ പാരമ്പര്യ ഷുഗറാ അത് വേ വേറെ ടൈപ്പ്
ഇൻസുലിൻ അടിക്കുന്നതാ
അതിന്റെ ഉമ്മാന്റെ ഉമ്മ വല്യമച്ചണ്ട് അയിനുമാത്തൊക്കെ നിത്തിത്തില്ല അതു പ്രായത്തിന അനുസരിച്ചിട്ടാണ്ട് ആ സോഡിയും സോഡിയം കുറയുമ്പോളാണ് ഷുഗർ അടിച്ച് കേറുവ അപ്പോളാണ് ഈ ഈൻസ് സുലിൻ വെക്ക ഞാൻ ഇത് എന്റെ ഉമ്മാന്റെ ഉമ്മാ ക്കിൻസുലിൻ വെച്ച് കൊടുക്കുന്നതൊക്കെ ആദ്യം കുത്താൻക്ക് പേടി കുത്തി ചോര വന്ന് ഞാ യൂട്യൂബിൽ നോക്കീട്ട് കറ റ്റ് നോക്കുമ്പോ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ സൂചിച്ച് വച്ചക്കാണ്ടല്ലേ കുത്ത ഞരമ്പുമ്മക്ക് ഇത് നരമ്പ് പാടില്ല സ തൊലിമ കുത്തണത് ഇറച്ചി പാത്താ അപ്പൊ ഞാന് ച്ചി ച്ചെ ച്ച്ക്കാണ്ട് ഒത്തിക്കാടെ പോണേ മുന്തിക്ക പിന്നെ യൂട്യൂബ് നോക്ക ക്കുമ്പളാണ് ചെരിച്ച് കാണ്ട അല്ല കുത്തനെ കുത്തണം അയ് ചെയ്യാൻ പാടില്ല റാ അങ്ങനെ യൂട്യൂബിൽ നോ പട്ച്ച്ക്കാണ്ട് ഞാൻ കൊത്തിന്ന് മളെ
കുത്തി കൊട്ക്കൽ ഇണ്ടോ
ഇല്ല അപ്പ ഞാൻ വല്ലിമാനെ വല്ലിമാന്റെ മോന്റോട്ക്ക് കൊണ്ടെയ്ക്ക്ണ് അപ്പൊ ഇവര്ക്കൊക്കെ സൂചി വെക്കാൻ പേടിയായിട്ട് ഡോക്ടറെ കാണിച്ച് കാണ്ട് സൂചിന് പകരം പെന്ന് ആക്കി കൊട്ത്ത് ആ പെന്നിമ്മേ നമ്പർ ഇണ്ടാവും റ്റെ നമ്മൾ മറ്റെത് ബുദ്ധിമു സൂചി ബുദ്ധിമുട്ടാണ് ആ കുപ്പിനെ നമ്മൾ കറ താ വിനെ നമ്മൾ സൂചിം അയ്ന്ന് ഇ ക്കണം ഇപ്പം മര്ന്ന് ഇട്ക്കുമ്പോ സൂചി വൾഞ്ഞാല് അയിന്റെ ന്താ ആ പിന്നെ അയ് ഉപയോഗിക്കാൻ പറ്റൂല ആ അളവല്ല സൂചി കുത്തുമ്പോ അമ്മൾ അടി അടി മേലെ കററ്റ് വെക്കും അടി ചെര്ച്ച് കുത്തും മര്ന്ന് ഇട്ക്കുമ്പോ സൂചിമാണല്ലേ ആ സൂചി ഉപയോയിക്കാൻ പറ്റ് റ്റൂലാ അപ്പ അങ്ങനെ കൊറെ സൂചി വേസ് അതല്ല അപ്പ ഇവർക്കൊക്കെ ഞാൻ ഞാൻ ഇന്റെ കെട്ടിച്ചോട്ത്ത്ക്ക് പോന്നപ്പോ ഒർക്ക് അത് ചെയ്യാൻ അറെണെങ്കിൽ അത് വെയ്ക്ക്ണില്ലാന്ന് അപ്പൊ ഓരെന്താ കാട്ട്ണെ ഡോക്ടറെ കാൺച്ച് കാണ്ട് പെന്ന് സൂചിയാക്കി അയിൽ മാസ്ത്തിൽ ഇള്ള മര്ന്ന് ത്തിന് കുത്തീട്ട് ഇണ്ടാവും നമ്മൾ അടീൽ ഇങ്ങനെ കൗ കൗ ആ അ അ അടീൽ കൗണ്ട് നമ്പർ ഇണ്ടാവും അപ്പൊ രാവിലെ പതിനനൊന്നും രാത് രാവിലെ പതിനഞ്ചും രാത്രി പതിനെട്ടും നമ്പറാക്കി കൊട്ക്ക തിൽ അമർത്താ അത് ചെരി ഒന്നും സാധാ പെണ്ണിന്റെ തടി ഇണ്ടാവും ഇപ്പ എങ്ങനെയ വലിപ്പം കണ്ടോ തൊക്കെ ചെയ്യാം പറ്റും മറ്റെ എല്ലാക്കും ബുദ്ധിമു ട്ടായി ഇര് ഇത് വെക്കുമ്പോ കൊറേ നിബന്ധനകള് ഇണ്ട് അത് വെ വെക്കുമ്പത്തേനും ചലപ്പോ ആ ഇ ആളെ മുന്നില് ഭക്ഷണം എത്തണം ഇത് കുത്തലുംമ ഭക്ഷണം കഴിക്കലും ഭക്ഷണം ഇടെ മുന്നിലെത്തണം അതോ ഞമ്മൾ കൊത്തി ട്ട് വല്ല ഭക്ഷണം കൊറഞ്ഞ് കൊടുക്കുമ്പോഴത്തെ ഇവര് വറക്കാനും ഇതിനൊക്കെ തുടങ്ങും
ആ അപ്പ അത്രയും റിസ്ക് എടുത്തിട്ടാ ചെയ്യുന്നത്
കൊ ന്നിട്ട് കുത്തോള്ളും കാരണം അതില്ലി ഇവർക്ക് തന്നെ പ്രശ്നാണ് ആ അല്ലങ്കി അവർക്ക് ശരീരം വാർ കാനും
ആഹ് വരും മം ഷുഗറും പ്രെഷറെല്ലാം വന്ന് കഴിഞ്ഞ പോയ്
സത്യം ഇക്ക് പിന്നെ പ്രെഷറ് പണ്ടേ ഇണ്ടാര്ന്ന് ഞാന് കുള്ളെക്ക് പഠി
ഉൻക്ക് ഷുഗ്റിണ്ടായിന്
ൻ്റെ പ്രെഷറെ ഒന്ന് കൊറഞ്ഞങ്ങി ഒന്ന് മസ് റബിലവിലും പരുപാടി ഒക്കെ രാത് ത്രിയല്ലേ രാത്രി കൊറേ മഞ്ഞു ഒണ്ട് രാവിലെ ഹൊ അത് പ്രസന്നം പഠിക്ക്യാര്ന്നോ അപ്പ അസൈൻമെൻ്റ് കാര്യങ്ങള ത് നമ്മക്ക് ചെയ്യാന്ണ്ട് അത് ചെയ്യല് കയിഞ്ഞ്ട്ട് ഞാ പിന്നെ മ്മാന്ന് വിളി വിളിച്ച് ഇമ്മ വന്നപ്പ പിന്നെ നെല്ത്ത് ബോധംകെട്ട് ബോധംകെട്ട് വീണ് പിന്നെ കണ്ണോർക്കുമ്പോ ഹോസ് അറ്റൻഡ്ചെയ്യുന്ന് അങ്ങനെ മൂന്ന് പ്രാശം വീണ് പിന്നെ എന്തോ ഭാഗ്യ പ്രഷറ് നോർമലാക്കി ടുത്തു പറ്റിണ് കൊറഞ്ഞാരു ട് കൊറഞ്ഞാലും കൂടിയാലും തലക്കൊരു കണക്ക
അതെ രണ്ടും കണക്ക കുറഞ്ഞാലും ആകെ ബുദ്ധിമുട്ട
കൂട്യാലും ബുദ്ധിമുട്ടാണ് ഞാൻ കരഞ്ഞിക്കാണ്ട് എടങ്ങേറ് സഹിച്ച് വെല്ലാ തോന്നുണ്ട് കു കൂറ്റാനം വയ്യ കൂടി ചെയ്യുമ്ലലാണെ അങ്ങ് തല തലമൊക്കൊക്കെ ഞെരമ്പ് ഒക്കെ പൊട്ടീട്ട് പ്രശ്നങ്ങൾ ആവണെ ഒക്കെ ബ്ലഡ് നിക്ക്ണൊക്കെ ന്റെ ഫ്രണ്ടിന്റെ അമ്മക്ക് അങ്ങനെ ഇണ്ടായിരുന്നു പാവം തോന്നും ടെൻഷൻ അടിക്കുമ്പളാണ് സ് പ്രശ് അടിച്ച് കെറാ ആ കേർ നെടെൽ ഞരമ്പ് പൊ പറ്റീട്ട് ഭയങ്കര പ്രശ്നായിരുന്നോ പിന്നെ ആള് കുറെയൊക്കെ ത ഒരു ഭാഗം മാത്രം തളർന്ന് പ അപ്പ അത്ങ്ങനെ കൊറെ ചികിത്സ വോക്കെ നേരാവുംണ്ട് നേരാവട്ടെ ട്ടെ ആ കുട്ടി എല്ലാം പഠിക്കുന്ന കുട്ടിയാണ് ഏട്ടവും ദുബായിലും ആണ് അപ്പ അ അ പഠിപ്പൊക്കെ നിർത്തിക്കണം അമ്മെ നോക്കാൻ ആളില്ല നിക്കുമ്പോ മുപ്പതും ഇരുപത്തഞ്ചൊക്കെ കൊടുക്കണം അതുംല്ല പാവങ്ങളും ആണ് നല്ല മടി സത്യം പർഞ്ഞ ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ല. അത് ഈ എക്സാം സ്കുൾ ഇള ആ വൈബേർന്നു
ഉ എന്നാ പിന്നെ നിന്നെ വിളിക്കാ ശരി എന്നാ